ഹലോ
കേക്കുന്നുണ്ടോ?
ആഹ് കേൾക്കണ്ട് കേൾക്കണ്ട്.
ഉം കൈച്ച?
ആഹ് കഴിച്ച്
ഹലോ ഇല്ല കഴിക്കണം നിസ്കരിക്കയിരുന്നു.
നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടാ കഴിക്കല്?
ഇവിടെ നേരമ്പഴും കഴിക്ക
ഉം എല്ലാരും ഒപ്പ ഒപ്പര കഴിക്കൽ?
ഇല്ല അവർ അമ്മയിപ്പനും അമ്മയിഅമ്മയും കഴിക്കും പിന്നെ ഞാനും ഇക്കിയും കൂടി ഒന്നായിരത്തി ക
ഉം മഴ ഉണ്ടോ അവിടെ?
ഇല്ല വെയിൽ.
എന്താ സൗണ്ട് മഴന്റെയ?
ആഹ് അല്ല ഫാൻ
ഉം
ഫാൻ ഒടുണ്ട്. ഇപ്പന്ത ചൂടുണ്ടോ?
ചൂടി ചെറിയൊരു വെയിലുണ്ട് പുറത്ത്.
ഉം
പണിയൊക്കെ കഴിഞ്ഞൊ?
പിന്നെ? ആഹ് പണിയൊക്കെ കഴിഞ്ഞു കുളി കഴിഞ്ഞു തീരുമ്പാനൊന്നുല്ല.
ഏഹ് തിരുമ്പാനില്ലാ
തീരുമ്പാനൊന്നുല്ല അലക്കാനൊന്നുല്ല. ഇപ്പ കുളിച്ചു പിന്നെ നിസ്കരിക്കാനിരുന്നു.
ഉം
ന്നട്ട് നിസ്കാരം കയിഞ്ഞ്ട്ട് കഴിക്ക വെച്ച്
ആഹ്
ഇല്ല ഒറങ്ങോന്നുല്യ. ങ്ങനെ ഫോണ് റീൽസ് കണ്ടിട്ട് അങ്ങനെ കടക്കും.
ആഹ് ഉം മോനൊക്കെപ്പളാ വര്ല്?
ഓൻ വരുമ്പോ മൂന്നരയാവും. മൂന്ന് മണി മൂന്നരയ്ക്ക് വിടും നാല് മണിയാവും എത്തുമ്പോ.
ആഹ്
അവരൊക്കെപ്പ വരും?
ആഹ്. അവരും അങ്ങൻ തന്നെ. നാല് മണിയാവും എത്തുമ്പോത്ത്ന്.
ഉം വണ്ടീലാണോ?
ഓട് ഓട്ട് ആഹ് ഓട്ടോല.
ഉം
അവിടുന്ന് സ്കൂള് കൊറെ ദൂരണ്ടോ പോവാന്?
അതെ ദൂരൂണ്ട്.
ഏഹ് എത്ര കിലോമീറ്റ്ർണ്ട് ഏഹ്?
ടൂർ പോവണം ബൈക്കില്
ഏഹ്
ഒരു ഏഹ് രണ്ട്ണ്ടാവും
ഏഹ് എൽ പി യു പി ഒക്കെപാടള്ള
എന്താ?
എൽ പി യു പി ഒക്കെ, എല്ലും പാടള്ള സ്കൂളാ വലിയ സ്കൂളാ
ഇല്ല അവടെ അഞ്ച് വരേ ഉള്ളൂ
അഹ്
അഞ്ചാം ക്ലാസ് വരെ ണ്ട് പക്ഷേ എൽ കെ ജി യു കെ ജി, എ ബി സി ഡി സി ഡി വരെണ്ട് സി ബാച്ചുവരെ ഇണ്ട്
ഉം
അത് മരി അഞ്ജുസ് ആഹ് ഡിവിഷന് സീവരെണ്ട് അതുമാരി അഞ്ചു വരെ സീവരെ ഇണ്ട്
ഉം ഇങ്ങളെവിടെ വരെ പഠിച്ചിട്ട്ണ്ട്
ഞാൻപ്പ അവടെ എൻ്റെ അവിടെ പാലക്കാട്
എവിടെ വരെ പഠിച്ചു
ഞാന് പ്ലസ് ടു വരെ
സ്കൂൾന്ന് ട്രിപ്പൊക്കെ പോയായ്ര്ന്നോ
ഇല്ല പോയിട്ടില്ല, പോകം എവടെ മലമ്പുഴയല്ലേ
ഏഹ് സ്കൂൾന്നേയ്
ആഹ് സ്കൂളാ പ് പണ്ടൊക്കെ പോയിട്ടുണ്ടായിര്ന്നു. ക്ഷേ നാ ന്നിയോന്നും വിട്ടാക്കിട്ടില്ല
ഹലോ
അ ഇത ആ പിന്നെന്തൊക്യാ
പിന്നെന്ത്. സ്കൂൾന്ന് ടൂറൊക്കെ പോയിട്ട്ണ്ടാ
സ്കൂൾന്ന് ദണ്ടെയ്ലീ ആ ബാത്ത്ക്ക് പോയിനി ഡണ്ടൈലി ഗോകർണ ഡണ്ടൈലി അറിയോ
കേട്ടിട്ടില്ല അതുകൊണ്ടാ ചോയ്ച്ചെ
ആ ഗോവ ഗോവ അറിയൂലെ
ഓ അവിടെ അങ്ങനെ ഒരു പേരുണ്ടാ ഡണ്ടലി
ആ ഡണ്ടലി ഗോകർണ അവിടെ അങ്ങനെ ഒരു ത്ണ്ട് ഗോവ ഗോവേക്കെത്തണ്ടാ അതിന്റെ മുന്നാണ്
തന്നേ അപ്പൊ വൺ ഡേ ടൂറല്ല രണ്ടുസ്‌ സം
അടിപൊളിയായിരുന്നു
എത്രാം ക്ലാസ്സിലായിരുന്നു
പ്ലസ്റ്റൂന്ന്
പ്ലസ്ല്റ്റൂല് ഓ കഴിഞ്ഞ കൊല്ലം
ആഹ്
ഇപ്പ പ്ലസ്റ്റൂ കയ്ഞ്ട്ട് ഒരു കൊല്ലായോ?
ഇപ്പ്രാവശ്യം എഴുതിട്ടോള്ളൂ പ്ലസ് റ്റൂ
അതെ
ആഹ്
വീട്ടിലെന്താ കല്യാണം ആലോചിക്കുന്നുണ്ടാ
ഇല്ല പഠിക്കട്ടെ. എന്താ ഇപ്പോ കഴിച്ചിട്ട്?
ഉഹും
ഉഹും
വേറെന്താ വിടെ കഴിക്കാനൊക്കെ എന്താണ് ചിക്കന?
ചിക്കനുംണ്ട് പിന്നെ ബീഫുംണ്ട് പെരുന്നാക്ക് കിട്ടിയ ബീ അവിടെ പെരുന്നാക്ക് ബീഫ് കിട്ടുവോ?
ഇവിടെ ബീഫ് കിട്ടും പിന്നെ ഇവിടെ കൂടുതൽ ഇതാണ് മട്ടന്റെ.
ഉം ണ്ടാ അവിടെ ഇണ്ട്ല്ലേ അപ്പൊ അങ്ങനെക്കെ?
ആ ഏടെണ്ട് പക്ഷെ പള്ളിയിലൊന്നും അറക്കില്യ ഓരോത്തര വീട്ടില് ആട്. ആട് വാങ്ങിട്ട് അവര് കൊടുക്കണത്.
ഏ അങ്ങനെ.
ഉം അല്ലാണ്ട് പള്ളിയിലായി ട്ട് ണ്ടത്തെ അത് വന്നിട്ടൊരു ഒരാൾ ഇങ്ങനെ പിരിക്കില്ലേ ഫണ്ട് മാതിരി.
ആഹ് ആഹ് ആഹ്
അത് മാതിരി ആണത്തെ അത് ആർക്കുവേണേൽ ചേരാ അങ്ങനെ. അല്ലാണ്ട് പള്ളിക്കായിട്ട് കൊടുക്കില്യ
ഉം അവിടെ എങ്ങനെ പള്ളിയൊക്കെ ആ വലിയ പള്ളിയാ?
ഇല്യ ചെറിയ പള്ളിയാണ് വലിയ പള്ളിക്ക് കുറച്ച് കൂടി പോണം.
ഏ സുന്നിയോ അതോ മുജായ് അങ്ങനെ ഏതാ?
സുന്നിയന്നെ.
ആഹ്
മുജാഹിദുണ്ട് മിക്സിങ്ങാണ് ന്നസുന്നിയാണുള്ളത്.
ആഹ് കോയി ആടൊക്കെ വളർത്തുവോ അവിടെ?
കോഴിയാ?
ആഹ്
ഹലോ കേക്ക്ണ്ടാ ആ
കോഴിയാട കോഴിയാടൊക്കെ വളർത്തോ ചോദിക്ക?
ആയ്യേ ഫസ്റ്റ് ഒക്കെ ഇണ്ടായിരുന്നു. പീപ്പളൊന്നുല്ല പാമ്പ് വരും പറഞ്ഞിട്ട് പേടിച്ചിട്ട്.
ഏഹ്
അതാ അപ്പറത്ത് തെങ്ങാണേ തെങ്ങിന്റെ ഇതാണ്.
എന്തെ ആഹ് തെങ്ങും തോട്ടല്ലേ?
ങ്ങ് മരം ആഹ് അപ്പാ അവിടുന്ന് പ വന്നാലും വെ ചെടി വെക്കാനേ പേടിയാണ്. എന്നിട്ട് ഒരു പെട്ടി ഒരു ഇതില്ലേ കൊടത്തിന്റെ അടിഭാഗം വെട്ടിട്ട്. കൊടത്തിന്റെ മൂള് ഇതെല്ലാം വെട്ടിയിട്ട് വെക്കില്ലേ അത് മാതിരി വെച്ചേക്കാണ്. ചെറിയ ചെറിയ റോസാപ്പൂച്ചെടി മാത്രം.
ഉം
വെക്കാനൊക്കെ ഇഷ്ട്ടോണ് ചെടികള് പക്ഷെ സ്ഥലം പോരാ. മൊത്തത്തി വീട് കെട്ടി വെച്ചിരിക്കാണ്.
ആ ഹാ
മുറ്റഅടക്കം ഇങ്ങനെ കോൺക്രീറ്റുമാരി ചെയ്തത് കൊണ്ട്. വേക് മണ്ണൂല്ല്യ ഒന്നൂല്ല്യ. അതോണ്ട് ചെടി വെക്കാനാവുല്ല.
അവിടെത്ര റൂമ്ണ്ട്?
ഉം വടെ മൂന്ന് റൂമ് ഒരു ഹാള് ഒരു ക ഒരു ബാത്ത്റൂമ് രണ്ട് ബാത്ത്റൂമ്ണ്ട്.
റൂമിലോ?
ഇല്ല റൂമിലല്ല വെളീലന്ന്യാ റൂ എൻ്റെ റൂമിന്റെ തൊട്ടന്നെയ്ണ്ട്.
ഉം പ്പളാ ഹസ്ബന്റൊക്കെപ്പളാ വരാ?
ആള് നൈറ്റാണ്.
ഏഹ്
ഉം
ആഹ്
ഉം
രാത്രി പോയ്ട്ട് രാവിലേ വൈന്നേര്ത്ത് ന്നിട്ട് ഒന്നുണ്ടാക്കൊന്നുല്ലങ്ങനെ ചായ കുടിക്യന്നെ പിന്നെന്തെങ്കിലും ഐറ്റം ബേക്കറി ഐറ്റംസ് ണ്ടെങ്കി കഴിക്കും. ക്ഷെ നാൻ കുഴിക്കില്ലാട്ടാ ബേക്കറി ഐറ്റംസും കഴിക്കില്ല ചായിം കുടിക്കില്ല.
അഅന്താ?
ചായ കുട്ച്ചാ എനിക്ക് സെറ്റാവില്ല.
ഉം ചായ ആദ്യേ കുടിക്കാത്താളാ? ആഹ്
ചെർപ്പത്തിലക്കെ കുടിച്ചിട്ട്ണ്ട് പറയുണു. പക്ഷെ എന്റെ ഓർമീല് ഞാൻ കുട്ച്ചിട്ടില്ല.
ചെറുപ്പത്തെ നമ്മുക്ക് അറിയില്ലല്ലോ.
ഉം ചെർതില് കുട്ച്ചൂന്ന് പറയണുമ്മ എന്താണെന്നറിയില്ല പക്ഷെ ഞാനോർമ്മ്യ വെച്ച കാലം തൊട്ട് എനിക്ക് ഇഷ്ട്യോ പെട്ടെട്ട്ല്ല ഞാൻ കുട് ച്ട്ടൂല്ല.
ഉം വെറൈറ്റി സാനങ്ങളൊക്കെ ഇണ്ടാക്കോ?
ആഹ് ണ്ടാക്കൊക്കെ ചെയ്യും.
ഏണ്ടാക്ക്
കട്ടലേറ്റ്ണ്ടാ ക്കും കട്ട്ലേറ്റ്ണ്ടാക്കും പിന്നെ ഞാന് ബോണ്ട ഇണ്ടാ ക്കും വട ഇണ്ടാക്കും. പിന്നെ മറ്റേ ഇതില്ലേ പൂവിന്റെ ന്തണ് വാഴപ്പൂ
അതെന്താ അലയടെ ഇട് ഇലയടെ?
അല്ല അല്ല വാഴപ്പൂവില്ലേ വാഴന്റെ പൂവില്ലേ. അത് ഒരു ഗോൾഡൻ കളർ മായ്രി ണ്ടാവും.
ഗോൾഡൻ കളർമാരി ണ്ടാക്കേ?
ആഹ്.
ഇ ആഹ് ഓക്കെ.